ഓഹ്
ആഹ് എന്തൊക്കെ വർത്താനം കൊറേയലോ വിളിച്ചിട്ട്.
ഉം നല്ല വർത്താനം എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങളൊക്കെ?
എന്താ നല്ല വിശേഷം അങ്ങനെ പോവുന്നു ഇന്ന് മുത്തശ്ശൻ മു മുത്തശ്ശിന്റെ വീട്ടിന്നൊക്കെ ആൾക്കാര് വന്നീന്നു.
അതേ
ആ ചായ
എല്ലാരുണ്ടായിരുന്നോ? ഹെലോ കേൾക്കുന്നില്ലേ? ഹെലോ
കേൾക്ക്ണ്ടല്ലോ.
ആഹ് ആ ആ കേൾക്ക്ണ്ടെട എട എന്തോ റേഞ്ചിന്റെ പ്രശ്നം വരുന്നുണ്ട് അതാണ്
ആഹ് അതെ അതെ ആഹ് ഞാൻ പറഞ്ഞിരുന്നല്ലോ മൂത്തേച്ചിന് വിദേശത്ത നിന്ന് വന്നെക്ക്‌നീന്ന് പറഞ്ഞിരുന്നില്ലേ
ആഹ് ആഹ് ആഹ് എല്ലാരും വന്നിരുന്നോ
ചിന്റ വീട് ആഹ് മൂത്തേച്ചിന്റെ വീട് കൊറച്ച് ദൂരെയാണ് അപ്പൊ ഇന്ന് വീട്ടിന്ന് എല്ലാരും വന്നിരുന്നു
ആ എന്തൊക്കെയുണ്ടാക്കി എന്നിട്ട് അവര് വരുന്ന
ഒന്നുണ്ടാക്കിട്ടില്ല ഇപ്പോ എല്ലാരും പുറത്തുന്ന് വാങ്ങല്ലേ
അതെ മ്ഹ് പുറത്തന്നാണല്ലോ ഇപ്പ എല്ലാരും വാങ്ങുന്നത് ആരെങ്കലും വരുമ്പോ അല്ലെ
ആഹ് വീട്ടിൽന്ന് ഇണ്ടാ ക്ക ആണെങ്കിൽ വീട്ടിൽന്ന് ഉണ്ടാക്കുന്നതും വാങ്ങണതും ഒക്കെ കാ എന്താ ഓരേ പോലെ തന്നെ എ പിന്നെ നമ്മൾണ്ടാക്കുമ്പോ നമ്മളെ കൈ കൊണ്ടാണന്നന്നെള്ളു
അതെ അതെ ആഹ് അല്ല ഇപ്പൊ പൊറത്തന്ന് വരണ ഭക്ഷണങ്ങളും നല്ല രീതിയിൽ തന്നെയെണ് ഇണ്ടാക്കുണന്തൊക്കെ
ആഹ് ആണ് പക്ഷെ നമ്മള നമ്മളെ കൈകൊണ്ട് ഇണ്ടാക്കുമ്പോ നമ്മുക്ക് ഇഷ്
ആഹ് അതിന് വേറെ രുചിയായിക്കാണും
ആഹ് രുചിയായിക്കാണും പക്ഷെ നമ്മള് നമ്മള് വിചാരിക്കും പുറത്തന്ന് വാങ്ങുമ്പോ നല്ല പൈസയാകുന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മള് സാധനം വാങ്ങിയ നമ്മള് നമ്മള് നമ്മളെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോഴും എന്തൊക്ക വാങ്ങണതൊക്കെ ഒരേപോലെ തന്നെ
അല്ല നമ്മള് അതല്ല നമ്മള് പൊ- പുറത്തുന്ന് വാങ്ങുമ്പോ അധികം പൈസ തോന ആവൂന്ന് വിചാരിച്ചിട്ട് വാങ്ങൂല പക്ഷെ നമ്മള് പെരേയിലുണ്ടാ ക്കുമ്പോ എങ്ങനെന്നവെച്ചാല് സാധനത്തിനൊക്കെ റേറ്റ് ഉള്ള കാരണം നല്ല വില കൂടും സാധനങ്ങളൊക്കെപ്പാടെ അപ്പൊ നമ്മള് വിചാരിക്കും പുറത്ത് ത്തന്ന് വാങ്ങിയാൽ മതിയായിരുന്നുന്ന്
ആഹ് അതെ
ആ ഇപ്പ അയിന് എല്ലാരും അങ്ങനെ തന്നെയാണ്
ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെ ആരും അങ്ങനെ ഇ ഇപ്പൊ എനിക്ക് തോന്നണ ആദ്യം പെരുന്നാക്കെങ്കിലും ഉണ്ടാക്കീനോ ഇപ്പൊ പെരുന്നാക്കും ഉണ്ടാക്കൂല
പെരുന്നാക്കാണെങ്കിലും ഓണത്തിനാണെങ്കിലും ഒക്കെ പൊറത്തുന്നാണല്ലോ വ
ഒ ക്ക ആഹ് ക്ക് ഒക്കെ പുറത്തുനിന്നാണ് ആരിപ്പോ വീട്ടിൽ ഇണ്ടാക്കണോല ഇല്ല
അതെ
ഇണ്ടാക്കിയാൽ ഇതാണ് വരണ ആൾക്കാര് ഇപ്പൊ ഒരു ഒരു കുറച്ച് സമയം ഇരി ക്ക സമയ ഉണ്ടാവൂലാ ആഹ് ആഹ് സംസാരിക്കാനൊന്നും സമയ സമയമുണ്ടാവൂല അതിന്റെ പിന്നാലെ നടക്കാൻ തന്നെ ഉള്ളൂ സമയമ ഉണ്ടാവുള്ളൂ ഇതാ പറഞ്ഞെ എന്നാല് നമ്മുക്ക് ഫുഡ് ചോറ്ഴിക്കാന ആകുമ്പോത്തിനും ഓല അങ്ങോട്ട്
ആഹ് ആഹ് ആഹ് പണ്ടൊക്കെ എങ്ങനെയച്ചാ ഇങ്ങനെ സൽക്കാരങ്ങളൊക്കെ ഉണ്ടാവുമ്പോ വീട്ടില് എല്ലാരും അയൽവാസികളൊക്കെ വന്ന് എല്ലാരും വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടൊക്കെയാണ് ഭക്ഷണംഒക്കെ ഉണ്ടാക്കുക ഇപ്പോ അങ്ങനെ ഒന്നുംല്ലല്ലോ പക്ഷെ അതൊരു രസായിരുന്നു അന്ന്
അത് ആഹ് അത് നല്ല രസായിരുന്നു ഇന്റെ ഉ ഉപ്പൊപ്പൊക്കെ മരി രിച്ച സമയത്തെ ഉപ്പപ്പാക്ക് കൊറേ പേരെ കുട്ടികളൊക്കെ ഉണ്ടായിന് അപ്പൊ രാവിലെ എന്താ ഈ ഏഴിനും പതിനാലിനൊക്കെ നമ്മള് പരിപാടി ഉണ്ടാകും ക്കൊലോ ആ ഹ്അപ്പൊ തെന്താ രാവിലെ നേരത്തെ നീച്ചിട്ട് ഒറങ്ങൂല. എന്താ പത്തിരിണ്ടാക്കു ഒറങ്ങാതെ ആ ഉറങ്ങാതെ പ പത്തിരിയൊക്കെണ്ടാക്കി അത് അതങ്ങനൊരു രസേര്ന്നു ഇപ്പൊ അങ്ങനൊന്നൂല്ലല്ലോ മരണാണെങ്കിലു കല്യാണാണെ എന്തൊരാഘോഷണെങ്കിലും ഒക്കെ പുറത്ത്ന്ന് ആഹ്
പ്പ അങ്ങനേണ് ആ പണ്ടത്തെ രസൊന്നും ഇപ്പൊ ഒരു കല്യാണ വീടുകളില് പോലും കിട്ട്ണില്ല.
ഏഹ് ഇല്ല ഇല്ല എന്താ കല്യാണ വീട്ടിൽന്നൊക്കെ പറഞ്ഞാ തലേന്ന് ഉള്ളി തോലൊളിക്
ആ വെളുത്തുള്ളി പിന്നെല്ലാരും കൂടെ ഇരുന്ന് ന്ന്ട്ട് മൈലാഞ്ചിടല് അതൊക്കെ ഒരു നല്ല രസേരുന്നു ആ ആ
ഇപ്പൊ അ ഒന്നുല്ല ഇപ്പൊ ഇപ്പൊ ന്താ എഹ് മൈലാഞ്ചിടാ വെയ്ക്കാത്തോൽക്ക് എന്താ അതൊരു അച്ച്ചണ്ടലോ അച് ച്ച് പോലൊരു സാതനണ്ടലോ മൈലാഞ്ചിടെ ആ അല്ലെങ്കാരേ കിലും ഇടാ അടുത്താരെങ്കിലും കൂടുമ്പോ ക്കെയാണെന്നുണ്ടെങ്കില് ഇടീപ്പിക്ക മറ്റേത്ന്നൊക്കെ പറഞ്ഞാല് എന്താ ഇടാ വെ വല്യേ കുടുംബത്തില ആ ആ കുടുംബത്തിലൊരാൾ ഇടാനൊന്നും വെയക്കൂല ന്നാലും അയാളെക്കൊണ്ടന്നെടീപി ച് വല്യേ രസൊന്നുല്ലെങ്കിലൊ
ഇടു അപ്പൊതൊരു രസാണ് അന്ന് അതൊരു രസാണ് ഇപ്പത്തെമക്കക്ക് അതൊന്ന് രസ സല്ല ഉം
ഉം ഇപ്പത്തെ കുട്ട്യേൾ ന്ത ഇപ്പ ഇപ്പത്തെ കുട്ട്യേൾക്ക് ഫോണില് കാണണതേപോലെ ഇടണം.
അതെ ഇപ്പതിന് ഓരോ മി ഓരോ യന്ത്രങ്ങളൊക്കെ കണ്ടുപിടുത്തൊക്കായല്ലോ ആഹ് അപ്പൊ പിന്നെ ആദ്യത്തൊന്നുരിതൂല്ലപ്പൊ
ആഹ് പിന്നെ അന്ന് പറഞ്ഞാല് ഫോണില് നോക്കി ഇതൊന്നല്ലല്ലോ ഇടാ ഒ എന്താപ്പൊ ആഹ്
എന്താ ചിത്രം വരക്കും
ആ അറിയണതൊക്കെങ്ങട്ട് വര കുത്തി വരക്ക കു വരക ന്താപൊയ് ഞാന്നൊന്നു പറയല
ന്റെ ചെറുപ്പത്തിലൊക്കെ ന്റെമ്മ മ്മാട് ഞാൻ പറിം എൻക്കൊന്നു മൈ മൈലാഞ്ചിട്ടെരാൻ പറഞ്ഞ മ്മ പൂമ്പാറ്റനൊക്കെ വരച്ച് തെരും. അഹ് എനിക്ക് ഇപ്പഴും അതോർമണ്ട് അന്നതൊക്കൊരു രസേര്ന്നു എന്ന്ട്ട് മോ സ്കൂളിലൊക്കെ പോയിട്ട് ആ മൈലാഞ്ചി ട്ടോന്ന് കാണിച്ചോട്ക്കും കുട്ട്യോൾക്ക് അന്നത് കാണുമ്പോ ഒരു അത്ഭുതാണ് ഇന്ന്
ആഹ്
താണോ വരച്ച്ക്ക്ണ് ചോയ്ക്കും.
ആഹ് അതെ. ആഹ് ഇ ഇന്റെ ചെറുപ്പത്തിലും തന്നെ ഞാൻ ഇങ്ങനെ മൈലാഞ്ചിക്ക് നൊലോ കുമ്പോ ന്റെ ഉമ്മൂമ്മ മൈലാഞ്ചിട്ടരും വളഞ്ഞിയൊക്കെ ഒട്ടിച്ച്. ആഹ് അത് ആഹ് ആഹ് മൈലാഞ്ചി അറീലേ വളഞ്ഞൊട്ടിച്ച് കയ് നെറയെ ഇട്ടുകാണ്ട്.
അതറീലനിക്ക് ട്ടോ.
ആഹ് കയ് വളഞ്ഞൊട്ടിക്കുന്ന്ട്ട് കൈ നിറയെ മൈലാഞ്ചിടുന്ന്ട്ട് കവർ കെട്ടി തരും ന്ന്ട്ട് പി പിറ്റേന്ന് രാവിലൊള്ളു ആ കവറ് തൊറക്കൊള്ളൂ അപ്പൊതിനി കയ്യ്ങ്ങട്ട് ചൊമന്ന്.
എനിക്കത്റിയില്ലട്ടോ ഞാൻ ഞാൻ ആദ്യായിട്ട് കേക്കാണ് ഞാനേ ഇങ്ങനെക്കാ ഇങ്ങനെ അറിയാ ന്നാ മറ്റേ ഒട്ടിക്ക്‌ണ ടേപ്പ്ണ്ടല്ലോ അതുകൊണ്ടിങ്ങനെ കയ്യ്മ്മ വെച്ചിട്ട് മൈലാ ആരും അങ്ങനെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് പക്ഷെ വളഞ്ഞിയോണ്ട് അങ്ങനെ ഇൻക്കറിയില്ല ആദ്യമായിട്ട് കേക്കാണ് ആഹ്
അങ്ങനെ അങ്ങനെയൊക്കെ ഇൻക്കങ്ങനെയൊക്കെ ഇട്ടന്നീനീ നോലോൾച്ചിട്ട് പിന്നെന്താറിയോ കയ്യ രാവിലെ നീക്കുമ്പോത്തിന് രണ്ട് കയ്യും ചോന്ന് ക്കും വേറെ എവടിനി ചോക്കാൻ ബാക്കിണ്ടാവൂല
ആഹ് നമ്മളെ മൊഖത്തൊക്കെ ആയിട്ടുണ്ടാവും ആഹ് അന്നതൊരു രസേയിര്ന്നു
ആ പിന്നാ വളഞ്ഞിടിക്കും ക്കുമ്പോ ആ വളഞ്ഞിയൊട്ടിച്ച ഭാഗത്ത് മാത്രം മയിലാഞ്ചിണ്ടാവൂല ബാക്കില്ലോടം മൊത്തം ത്തം ചോന്ന്ക്കും
ആ അത് രസേയിരുന്നു അന്നത് രസേയിരുന്നു ഇപ്പത്തെ ഇപ്പ ആർക്കും അങ്ങനെ അറീല
ആ അതെ ഞമ്മക്ക് ആ ഇനിക്കൊക്കെർഞ്ഞാൽ അത് വല്യ കാര്യേനി ആ മൈ ല്ലാഞ്ചിയൊക്കെ ഇപ്പത്തെ കുട്ട്യാൾക്ക് അതൊക്കെ ഇട്ടൊട്ത്താല്
ആ ഇപ്പത്തെ കുഞ്ഞു മക്കൾക്ക് പോലും മൈലാഞ്ചിട്ടൊട്ത്ത ഇത് രസീല്ല പറിയോര്
ആഹ് ഇത് രസല്ല ആഹ്
ആഹ്
ഓൽക്ക് ഇപ്പ ഇപ്പത്തെ കുട്ട്യാൾക്ക് എന്ത് ശരിക്കും അറിയാ ആർക്കിടാൻ വെയ്ക്കാ ആ ഇടാൻ വെയ്ക്കാത്ത ന്നിട്ട് പറയും ഓലിട്ട് തന്ന ഇടാൻ വെയ്ക്ക്‌ണോലോട് ഇ ട്ടെരണം
ആഹ് ഇപ് പ്പത്തെ കുട്ട്യാളൊക്കെ സ്കൂള്ന്നെന്നെ ഇട്ട് വരും ഇട്ണ കുട്ട്യാള്ണ്ടെങ്കി അങ്ങനെയൊക്കേണല്ലോ
ആഹ് അതെ അതെ
ആഹ് ആഹ് പണ്ട്‌ കാലങ്ങളില് പെരുന്നാൾക്കാണെങ്കിലും വീടുകളിലൊക്കെ നേരത്തെ ഒരുപാട് വൈകീറ്റാണല്ലോ കെട്ക്ക എല്ലാതും റെഡി ആക്കീട്ട് ഇപ്പഴൊക്കെ നേർത്തെ ന്താ ബാങ്കൊട്ത്ത് നിസ്കാരം കഴിഞ്ഞു കെടുക്കും പിന്നെ സാവധാനം നീ ക്കും പ്പത്തെ പെരുന്നാളൊന്നും ഒരുരു രസ രസം ഇല്ലല്ലോല്ലേ പണ്ടത്തെ ഒരു രസം കിട്ട്ണില്ല
ഉം പണ്ട്ന്ന്ക്കെ പറഞ്ഞ പെരുന്നാള് പറഞ്ഞ നല്ല രസേയ്രുന്നു
പ രണ്ട് കൈയ്യിലും മൈലാഞ്ചിയൊക്കെ ഇട്ട്
ആഹ് ഒന്നാമതർന്ന പണ്ട് പണ്ട്ർന്നാല് പണ്ടർന്നാല് പെരുന്നാക്ക് മാത്രൊള്ളൂ ഡ്രസ് കിട്ടീർന്നേ അങ്ങനെരു തൂണ്ട് ഇപ്പൊ പറഞ്ഞ അടിക്കടി ഡ്രസ്സല്ലേ
അതെ എന്തൊരു സ്കൂളിലെന്ത് പരിപാടി ണ്ടായാലും അപ്പൊ ഡ്രസ്സ് വേണം മക്ക്ക്
ആഹ് ഓലെ പർന്നിട്ടും കാര്യല്ല എല്ലാ ബുധനാഴ്ചയും ഡ്രസ്സ് ഇടാനും വേണ്ടേ നമ്മൾ നമ്മളെ സമയത്ത് ഞമ്മക്കൂണ്ടായിര്ന്നങ്ങൻത്തെ പൂതിയാളൊക്കെ പക്ഷെ ആ പൂതി നിറവേറ്റാൻ പറ്റൂല്ലാന്ന് ഞമ്മക്ക് അറിയ അറിയുന്നോണ്ട്‌ മുണ്ടാതിരിക്കും ക്ഷത്തെ ഇപ് ഇപ്പത്തെ കുട്ട്യാള് അങ്ങനല്ലല്ലോ
ചെയ്യണം
ആഹ് അതെ ഇപ്പ കുട്ടികൾക്ക് മൈയിലാഞ്ചി ഈ എന്താപ്പൊരു ഒരു അഞ്ച് അഞ്ചാറ് വയസ്സ് വരെട്ടോ പിന്നെആഗ് കയിഞ്ഞ മൈലാഞ്ചിടണോ.
അതെ പണ്ടത്തെ രസൊന്നുംപ്പല്ല ഈ കാലഘട്ടത്തിന്റെ അങ്ങനെ ഒരു ഇതും ഇല്ല. അത് നല്ല രസുള്ള ഒരു ഇതേരുന്നു. മറക്കൂല എമെന്റാലും കല്യാൺത്നായാലും